ഹലോ നമസ്കാരം
ആ നമസ്കാരം
എന്തൊക്കെണ്ട് വർത്താനം
ഇങ്ങനെ സുഖായിട്ട് പോകുന്നു
ന്താ പരിപാടി
ഒന്നുല്ല ഇവിടെ ഇങ്ങനെ ഇരിക്ക്യാണ് അടിച്ചു വാരണം അടിച്ചു വാരി ഇങ്ങനെ ഇരിക്കുന്നു ഇനി അകം അടിക്കാന്ണ്ട് മുറ്റടിച്ചു വാരി ഇവിടെങ്ങെ ഇരുന്ന് ഫോണുമ്മെ നോക്കി കൊറച്ചേരം ഇരുന്നാരുന്നു
ആ
അപ്പങ്ങനെ ഓരോത്തര് വിളിക്ക്ണ പ്പങ്ങനെ വീട്ടുകാരൊക്കെ വീഡിയോ കോളെയ്ത് അപ്പങ്ങ് സംസാരി
ആ ആ എല്ലാരും പാടെ കൂടി സംസാരിക്കലാ
ആ പിന്നെ ഒറ്റടിക്കന്നെ എല്ലാവരേം കിട്ടുവല്ലോ
ഉം എല്ലാര് വിശേഷോ ഒപ്പ തന്നെ അറിയാലേ
ആഹ് ആ ഉമ്മണ്ടാവും ഉപ്പണ്ടാവും പിന്നെ അൻ അനിയത്തി ഏട്ടത്തിയളെല്ലാരും കൂടങ്ങനെ
ഉം പിന്നെന്താ നോമ്പിനെ ഉറിച്ച് പറയാ നോമ്പിന് വേ
ആഹ് നോമ്പ് നോറ്റീലേ ച്ച് എന്താ ഇണ്ടാക്ക്യേന്നൊക്കെ ചോയിക്ക്യാ എല്ലാരും നോമ്പെടു ത്ത്ണോ കുട്ടികളൊക്കെണ്ട് നോമ്പ് ൾക്കാത്ത അല്ലാത്തോരൊക്കെ നോറ്റ്ണ്
ആണോ ഉം പിന്ന വേറെന്താ
ഉം പണിയൊക്കെ കയ്ഞ്ഞോ
ഏ പണി കഴിയില്ല ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടൊന്നുല്ല മുറ്റം അടിച്ചു വാരീട്ടൊള്ളൂ ഇനി അകം അടിക്കാനുണ്ട് ഇവടെ അയിന്റെടേല് ഫോണ് നോക്കിങ്ങനിരുന്ന് സമയം പോയത് അറിഞ്ഞീല്ല
ആ ഫോണോക്കിയിരുന്നാ അങ്ങനെ ഫോണ് നോക്കിയാ പിന്നെ സമയം പോണ അറിയില്ല
ആആ
അയിലിങ്ങനെ ഒന്ന് വന്ന് അതെടുത്ത് നോക്കുമ്പം പിന്നെ വേറൊന്ന് കാണും അപ്പൊ അതൊന്ന് എടുത്ത് നോക്കും
ഉം ഉം
ടൈമ് പോണതൊന്നും അറിയൂല
ഉം ഇനിയോരോ പണി തൊടങ്ങണം ഓരോന്ന് എടുക്കാണ്ട് ഹല
എല്ലാ സുന്നത്ത് നോമ്പും എടുക്കലുണ്ടോ
ആഎല്ലാം ഉണ്ടെങ്കിലൊക്കെ എടുക്കും
ആ
അധികാ സമയാവുമ്പ കിട്ടല്ണ്ട്
ഉം
എടക്കെടക്ക് ഓരോന്നക്കെല്ലേ ഉണ്ടാവൊള്ളൂ അപ്പൊ പിന്നെ നോൽക്കാഞ്ഞാല് നമ്മക്ക് ഒയിഞ്ഞ് പോയ നോമ്പൊക്കെ നോൽക്കാലാ
ആ ആ മഴ ഇണ്ട അവിടെ?
ഇല്ല ഇന്ന് വെയിലാണ്
ഉം വടിം നല്ല വെയില
ആ ഉം
ല്ല ചെറിയ പണിയുണ്ട് അപ്പങ്ങനെ നോമ്പായപ്പൊങ്ങനെ നിക്കാണ്
നല്ലോണം തിരുമ്പി തിരുമ്പി ഉണക്കാനൊക്കെ പറ്റി
ഉം മുറ്റത്തൊക്കെ നർച്ച് പുല്ല്ണ്ട് അപ്പൊ അതൊക്കൊന്ന് പറിക്കണം വൃത്തിയാക്കാൻണ്ട്
ഉം ഉം
അതിനൊക്കെ വേണ്ടി ഇങ്ങനെ നോമ്പോറ്റപ്പങ്ങനെ ഇട്ക്ക്ണാലോയ്ച്ച്ങ്ങനെ നിക്കാണ് നോമ്പോൽക്കുമ്പോ ഇട്ക്കാനും മടി
ആ ചോറും കറി ഒന്നും ഉണ്ടാക്ക ക്കണ പണിയില്ലല്ലോ അപ്പൊ ആ സമയൊക്കെ എടുക്കാലോ
ആ ചോറും കറിയൊന്നും ണ്ടാക്കണ്ട മുറ്റത്ത്ക്ക് ഇറങ്ങാൻ പുല്ല ക്കെ പറിക്കാനുണ്ട് പുല്ല്ങ്ങട് നെറഞ്ഞ്ണ് മിറ്റൊക്കെ മിറ്റന്തൊടൊക്കെ ഒക്കൊന്ന് ക്ലീൻ ആക്കണം വിചാരിച്ച്ങ്ങനെ കൈക്കോട്ട്ട്ത്ത് കൊത്തൊക്കെ വാണം അപ്പൊ ചെനങ്ങി എടുക്കണം നല്ല പുല്ലുണ്ട് അപ്പൊ
ആ
കൈക്കോട്ട് എട്ക്കാനൊന്നുംപ്പൊ നോമ്പയ്റ്റനിപ്പന്നും പിന്നെ ക്ഷീണേക്കാരം വൈകുന്നേരം ആവുമ്പോ അപ്പൊങ്ങനെ അത് ആലോയ്ച്ച്ങ്ങനെ നിക്കാണ് ച്ച് കോയ്ക്കള്ണ്ട് ഓല നോക്കലും
ഒക്കെ പണിയല്ല പണിണ്ടോ ആഎവിടെങ്ങളെ അടുത്തെന്നേണോ?
ആ കോയി ഫാമ്ണ്ട് അപ്പൊ ആ ഓൽക്ക് തീറ്റട്ടൊട്ക്കണം പോണം അ അതൊന്ന് ഇളക്കണം അങ്ങനെയൊക്കെ ആയിട്ട്
ക്കങ്ങളെന്നെ ചെയ്യാറ്
ആഹ് ഞാന് ഹസ്ബന്റ്
ഉം ഉം എത്ര ദിവസൊക്കെ ആയി?
അതിപ്പോ പത്ത് പതിനഞ്ച് ദിവസായി
ആഹ് ആ തീറ്റെക്കെ എങ്ങനെ ങ്ങള് വാങ്ങൊതോ?
ഇഇല്ല തീറ്റൊക്കവര് കൊണ്ടുവന്ന് തരും കോയി ഇറക്ക്ണോല്
ഓ
ഓല് കൊണ്ടുവന്നരും നമ്മള് ഓൽക്ക് കൈയ്യ്ന്നേനൻസര്ച്ച് ഇങ്ങനെ പാത്രത്തിക്ക് ഇട്ട് കൊട്ത്താ മതി
ആഹ് ആഹ്
കഴിയുമ്പം രാവിലും വൈകുന്നേരം ഓൽക്ക് തീറ്റട്ട്ടുക്ക ഓലെ നോക്ക യും വെള്ളംണ്ടോ നോക്ക അങ്ങൻത്തെ പിന്നെ എന്തെങ്കിലും ചെറിയ മരുന്നുകളൊക്കെ കൊടുക്കാണ്ടാവും
ഓല് കൊണ്ടന്ന് തരേയിരിക്കുല്ലേ
ആഹ് ആഹ് മരുന്നും തീറ്റൊക്കെ അവര് കൊണ്ടന്നേരും അ അപ്പൊ മറ്റേതില് ഉറ്റിച്ച് കൊടുക്ക ക്കാന് വെള്ളത്തിലുറ്റിച്ചൊക്കെ കൊടുക്കാനൊക്കെള്ള മരുന്നായിരിക്കും
ആഹ് ആഹ്
ഉ അങ്ങ എന്നും ഇളക്കണം
ആഹ സ്മെല്
രാവിലെ ഇന്നൊന്ന് ഇളക്കിയിടാണ്
സ്മെല്ലുണ്ടാവു വക്ക്
ആഹ് ഇളക്കാ ഞാൻ സ്മെല് ഉണ്ടാവും
ആഹ ആഹ്
ഇക്കി ഇടണം എന്നും ഇങ്ങനെ ഇളക്കിയാ പിന്നെ ഇണ്ടാവൂല അത്ര ഇണ്ടാവൂില്ല അല്ലാ ഞാൻ സ്മെല് ഉണ്ടാവും
എത്രണ്ണംണ്ട്
ഉ ആയതിനൊക്കെ ഉണ്ട്
ആഹ ഉ ചെറിയ ഫാമ ആയിരിക്കലേ മറ്റേ കുറെേ എണ്ണം ഉണ്ടാവ നിങ്ങള് ചെ വീടിന്റെ അടുത്ത് തന്നെ
ആഹ വീടിന്റെ അടുത്തന്നെ ഇപ്പ അങ്ങനെ വീടുകളൊന്നുംല്ല അപ്പൊ അങ്ങനെ ചെറിയൊരു നമ്മക്ക് സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരുതയിക്കോട്ടെരിച്ച
ആ ആഹ് വീട്ടിൽ തന്നെ ഇരിക്കും ചെയ്യാ വീട്ടിൽന്ന് ചെയ്യുന്ന പനിയല്ലേ ഉള്ളൂ അല്ലേ ഉ..
ആഹ അതൊവിലരു ബുദ്ധിമുട്ടാണ്
ഉ ഉ അല കൊറച്ച് നോ നടന്നാലും സാറാണല നമുക്കൊരു വരുമാനം വേണല്ലോ
ആഹ ആഹ കുറച്ച് കഷ്ടപ്പെട്ടാലും
ആഓ കഷ്ടപ്പെട്ടെങ്കിലുംന്താ ഇണ്ടാവള്ളൂല്ലോ എന്തെങ്കിലൊക്കെ അധാനിക്കാതന്ന ഒന്നും ഉണ്ടാവില്ല നമ്മള് വെറുതെ ഇരുന്ന ഒന്നും കിട്ടൊന്നല്ല അാന കഷ്ടപ്പെട്ടെങ്കിൽന്നെ ഉണ്ടാവുള്ളൂ
ഉ പിന്നെപ്പ ഇല ഇങ്ങനെ ആണുങ്ങള് പോ പോയി കൊണ്ടുവന്ന് തന്നെ ആയാലും പറ്റൂല എല്ലാവർക്കുംരു എന്തെങ്കിലും ഒരു വരുമാനമായി നഞമ്മള നിക്കണ്ടേ
സഹായമായിട്ട
ആ അപ്പൊ അങ്ങനെ തുടങ്ങിയതാണ് കൊഴപ്പില്ലാതെ അങ്ങനെ പോണ്ട് ചൂട് കാലായൽ പിന്നായിറ്റ എങ്ങനെ ച ചൂട്ണ്ടാവുമ്പോളെ അയറ്റേക്ക് ചൂട് താങ്ങാൻ കയ്യൂല അപ്പൊ പോനെ ചത്ത് പോവും ഇല്ലാഞ്ഞ പിന്നെ നല്ല ആഹ മഴ പിന്നെ അത്ര പ്രശ്നല്ല അല് കറന്റ് ഒന്നുംല്ല ക്കലും ഇടിമ ഒഴക്കെ ആകുമ്പം ഷെഡും തൊക്കന്ന് ശ്രദ്ധിക്കും കണ്ടി വരും അങ്ങനെ അല്ലാഞ്ഞ പിന്നെ അങ്ങനെ നിക്കും മഴ നല്ല ചൂടൊക്കെ ആണെങ്കില്
ആഹ ആഹ
ചൂടൊക്കെ ആകുമ്പോ നമ്മള് വെള്ളം അങ്ങെ സ്പ്രേ ചെയ്തു കൊടുക്കും
അവോ
ക്ക് ചൂട് താങ്ങായുല്ലല്ലോ അപ്പൊ ചത്തു പോകും അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഫാനൊക്കെ ഇട്ട് കൊടുക്കണം നല്ല ഫാൻ കളൊക്കെ വെച്ച് ക്കാണ്ട് ഇട്ട് ഒടുക്കും
ഉം
ആയക്കാല ആയോണ്ട് പിന്നെ അതൊന്നും വേണ്ട അ അതൊക്കെ ഇങ്ങനെ നോക്കിക്കണം അങ്ങനെ എൾക്കി കൊടുക്കണോ ആട്ടി കൊടുക്കണോ ഓല് ഇങ്ങനെ ഒരു സ്ഥൽത്തെന്നെ ഇങ്ങനെ ഇരിക്കുല്ലോ അപ്പോൾ അറ്റാക്ക ഒക്കെ വര ചൂട് കൊണ്ട് ചൂടുണ്ടാവുമ്പോള് അപ്പൊ അതൊക്കെ ഒന്നും ശ്രദ്ധിക്കാൻണ്ടാവും
എത്ര ദിവസം ആവുമ്പോ പിടിക്ക
അത് നാപ്പത് ദിവസ ആവുമ്പോ
അഹ്
മുപ്പത് മുപ്പത്തഞ്ചു വയസ്സൊക്കെ ആവുമ്പോ ഈ ബ്രോസ്റ്റിനൊക്കെ വാണ്ടിയിട്ട് ചേലെ ടൈമിനൊക്കെ പിടിച്ചോണ്ടുപോവും അല്ലെങ്കിൽ പിന്നെ നാല്പ്പത് ദിവസം നക്ക ആവുമ്പോ കൊണ്ടു ഉം നാല്പ്പത് ദിവസ ആകുമ്പോ കൊണ്ടോ ഓല് വന്ന് കൊണ്ട് പോവും ആ ഓല് വണ്ടിറ്റ് വന്നാണ്ട് ഉം വണ്ടിറ്റ് വന്ന് ഒരു രാ രാത്രി വന്നാണ്ട് ലൈറ്റൊക്കെ ഓഫ് ആക്കിയാണ്ട് അങ്ങനെ പിടിക്കും
ഇങ്ങേക് നോക്കണ പണിയള്ളൂല്ലേ
അഹ് അഹ്
നോക്കി കൊടുത്താ മതില്ലേ
നഷ്ടം വരാതെ നമ്മൾ തീറ്റി തീറ്റി മെള്ളൊക്കെ കൊടുത്താണ്ട്
ഓ
ക്ക അയിനൊളേ മരുന്നൊക്കെ തരുമ്പോ എന്തെങ്കിലും അസുഖക്കെ ഉണ്ടെങ്കിലോല് മരുന്നൊക്കെ തരും
അഹ് അ
കഫക്കെട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോ മരുന്നുകള തരും അതൊക്കെ അങ്ങനെ ഓര് പറിണമാതിരി കൊടുത്തൊണ്ട്ങ്ങനെ ഓലെ നോക്ക് ആ അങ്ങനൊക്കെയാണ് അപ്പൊ എൾക്കാൻ രാവിലെ തന്നെ ഇങ്ങനെ പോകണം
ഉം ഒരു പണിയാണ് ന്നാലും നമ്മളെ പണിയൊക്കെ കഴി റിച്ചാണ് വേഗം ചെയ്താലേ നമ്മക്കൊരു വരുമാനമാണ്
ആ ആ വീട്ടില പണി പിന്നെ വല്ല അത് ഉണ്ടാവലല്ലോ കൊറച്ച് ടൈം എല്ലേ ഉണ്ടാവുള്ളൂ നമ്മള് എടുക്കാണെങ്കിൽ അതൊക്കെ വേം കയ്യിണ പണിയല്ലെ ഉള്ളൂ